ഹലോ ആ... കേക്കാം, കേക്കാം, പിന്നെ, സുഖംതന്നെ ആ... ചായയൊക്കെ കുടി.. ച്ചോ? ചായേടെ കൂടെ കടിയെന്താന്ന്
അങ്ങനെ പ്രത്യേകിച്ചു കടിയൊന്നുമില്ലാരുന്നു.
ആ... ഹ പിന്നെ
വർക്കുചെയ്യുവാണോ
ഇല്ല ഞാനൊരു സ്ഥലത്ത് ഡെയ്ലി വേക്കൻസിക്ക് ഒരു കോളേജി പോണ്
ആഹ് ആഹ് ആഹ്
പിന്നെ അത് ആറു മാസത്തേക്ക് അത് തീരാ കഴിയാറായി
ആഹ് ഹാ ഹാ
എന്തു പോ വല്ല ജോലിക്കു പോകുന്നോ പഠിക്കുന്നോ?
ജോലി ഇല്ല
വീട്ടിലാ ഹൗ ഹൗസ് വൈഫാ
ഹൗസ് വൈഫാണ്
മക്കള്
ഒരാളുണ്ട്
ആ ആ മോനാ മോളോ
മോന്
ആ ആ ആ പഠിക്കുന്നോ
ആഹ് അവൻ ഒന്നില്
ആഹ് ആഹ് ആഹ്
വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ
കൃഷി അങ്ങനെ വലിയ രീതിയിലില്ല ചെറുതായിട്ടൊക്കെ ഉണ്ട് തക്കാളി പച്ചമുളക് വെണ്ട കത്തിരിക്ക പയറ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളു പിന്നെ ഫാഷൻ ഫ്രൂട്ട് നമ്മള് ഇങ്ങനെ നട്ടിരുന്നു അത് പിന്നെ വള്ളിയിൽ കൂടി പാമ്പ് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം മുറിച്ച് കളഞ്ഞു
മുറിച്ച് കളഞ്ഞു ഏത് മറ്റേ പച്ചക്കളറാണോ മറ്റേ ചുവന്ന കളറാണോ പച്ച ആഹ്
എല്ലാരും പറഞ്ഞ കാര്യം എന്തേ
അത് ശരിയാ അത് ശരിയാ വള്ളിയിൽ കൂടെ
ആ അങ്ങനെ ഞാന് മൊബൈല് ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിയ പ്പൊ അങ്ങനെ അതിലേ കയറി ഒരു വീട്ടിനകത്ത് ഏയർ ഹോളിൽകൂടി അകത്തിറങ്ങി പോണത് മൊബലില് കണ്ടായിരുന്നു ഞാൻ പിന്നെ അതിനെ ആ ടെറസിൽ നമുക്ക് സ്ഥലം ഇല്ല നമ്മക്ക്
അത് പിന്നെ ഒരു ഒരു കൊച്ചു പയ്യനെ ഇതേപോലെ വാർത്തയിലുണ്ടായിരുന്നല്ലോ വീട്ടില് പാമ്പ് ആ കട്ച്ചെ അവര്ടെ വീ ആ വീട്ടിലും ഉം ഇതേപോലെ വള്ളി
വള്ളീ കൂടി കേറിയെന്ന് പറഞ്ഞു അപ്പൊ എന്റെ മോയ് മോൻ കെടക്ക്ണയ്ന്റെ സൈഡി കൂടി ജ നലിൽ കൂടിയി ജനലിന്റെ അരികെ കൂടിയാണ് ഈ വള്ളി പടർത്തിയിട്ടിര് ഞാൻ അപ്പൊ ഇങ്ങനെ കണ്ടതു കൊണ്ടും ആൾക്കാര് പറയുന്നതും കേ ട്ടു കൊണ്ടും ഞാൻ അതെല്ലാം മുറിച്ച് ദൂരെ കളഞ് നമുക്ക് അത് കിട്ടി നമുക്ക് പൈസ കൊടുത്തെങ്കിലും വാങ്ങാം. ഒരു ഉയിര് പോയാ നമുക്ക് വാങ്ങാൻ പറ്റോ
അതാ അതാ ഇഹ്
അതുകൊണ്ട് പിന്നെ പിന്നെ നമ്മളെ അടുത്തുണ്ട് അടുത്തൊരു വീട്ടിലുണ്ട്.
ഒണ്ടാ
ഉം ആഹ് അതോണ്ട് കൊഴപ്പല്ല അടുത്ത് ഏ വീടിന്റെ ബാക്ക് സൈഡില് ഒരു വീട്ടില് റംമ്പൂട്ടാൻ വള വെള വെളഞ്ഞില്ല ഇപ്പങ്ങനെ പൂത്തതേ ഒള്ളൂ കാ വീണ് കെടക്ക്ണേ ഉള്ളൂ പിന്നെ അയിന്റെ തൊ എന്റെ വീട്ട് തൊട്ട് നാ അടുത്ത് ഈ ഫാഷൻ ഫ്രൂട്ട് ഇട്ട് വള ത്തി ഇട്ടിട്ടുണ്ട് അതില് നെറയെ കായ ഒക്കെ ഉണ്ട്.
ആണ് ഉണ്ട് ആഹ് ഇവടെ ഇവടെ ഒണ്ട് മറ്റേ മുട്ടൻ വല്ത് വലുത് ആവത്തില്ലയോ വലുത് ചുവപ്പല്ല ചോപ്പ്
അല്ല ആഹ് ആ ആ അ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല
നല്ല വലു വലുതാവും നല്ല റൗണ്ടില്
ആ ആ നമ്മളവിടെ ഞാൻ ആ ഞാൻ നട്ടതും ചെറുത് അത് അത് വായിക്കൂലല്ലേ?
ഏ അത് അത് അല്ല അത് ആർക്കും വേണ്ട ഇവിടെ ആർക്കും വേണ്ട.
അങ്ങനാ അത് ശരി. ഓ അത് ശെരി.
ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാന്നൊക്കെ പറയുന്ന. ആരും എടുക്കത്തില്ല ഉം ഞാ എനിക്കിഷ്ടല്ല.
ആഹാ അതാ ആർക്കും ഇഷ്ടമല്ലാന്ന് പറഞ്ഞല്ലേ?
ഇവിടെ അങ്ങനെ ആരും കഴിക്കില്ല.
ആ ആ. പിന്നെ പുറത്തൊക്കെ പോവാൻ ഇഷ്ടം തന്നെ.
ആഹ് പുറത്തക്കാ ആ പുറത്തൊക്കെ പോവും ഇവിടെ അടുത്തൊക്കെ. ബീച്ച് പാർക്ക്
ആ ആ അവിടെന്നല്ലേ?
അതെ അതെ.
പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നോ?
സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലായിരുന്നു ആ സ്പെഷ്യല് ആ ചിക്കൻ ഉണ്ടായിരുന്നു. ഉം.
മോനോ ഒന്നില് പഠിക്കുന്നു.
ഒന്നിപ്പൊടി ആ ആ അടുത്തന്നെ സ്കൂൾ വണ്ടി വരുവോ? കൊണ്ടാക്കോ ആ. എത്ര മണിക്ക് നേര മൂന്ന് മണിയാവുമ്പോ എത്തുവോ?
ഇല്ല അഞ്ച് മണിയാവും. ഒരുപാട് പിന്നെ കറങ്ങിയ വരുന്ന. ഒരുപാട് ഏരിയ അതെ അതെ അഞ്ച് മണിയാവും.
ഉം അപ്പൊ പിന്നെ വിളിക്കാൻ പോവാ ആര ആരു ഇല്ലേ?
നമ്മള് വിളിക്കാൻ പോയി കഴിഞ്ഞാല് പിന്ന സ്ഥിരം നമ്മൾ സ്ഥിരം വന്നെങ്കിലല്ലേ ബസ്സില് പോകണെങ്കിലല്ലേ ആ അപ്പൊ നമുക്കൊരു ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മെനക്കേടാ.
മെനക്ക ആ അത് ശെരിയാണ്. അതാകുമ്പോ സാ താമ ഇത്തിരി താമസിച്ചാലും കറക്റ്റ് അവിടെ എത്തുവല്ലോ.
അതെ.
കറങ്ങി ചുറ്റി പോണന്നല്ലേ ഉള്ളൂ.
നമ്മള് എന്നും പോയിട്ട് വിളിക്കാൻ പോയിട്ട് എന്നാ നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യ ഒരു ദിവസം ചിലപ്പോ പോകാൻ പറ്റില്ലെങ്കിൽ
ആണ് ആണ് അത് ശെരിയാണ്. ആ നമ്മുക്ക് പോകേണ്ട ആവശ്യം ഒക്കെ നമ്മൾ തന്നെ പോകണ്ടേ.
നമ്മള് പോകുന്നത് മാത്രല്ല നമ്മക്ക് എന്തെങ്കിലും വയ്യായികയോ എന്തേലും
അതാ അതാ ഞാൻ പറഞ്ഞത് നമ്മുക്ക് പോകേണ്ട ആവശ്യം വന്ന് നമ്മള് പോയല്ലേ പറ്റൂ അപ്പൊ അന്ന് കുഞ്ഞ ങ്ങളും പോവാ പോവാൻ പറ്റൂലേ മുടക്കൂലേ ആ.
ലാകുമ്പോ കയറ്റി വിട്ട് വൈകീട്ട് അവിടെ
വരും ഉം അതാ എന്നാലും ഇത്തിരി ലേറ്റ് ആവുന്നല്ലേ ഉള്ളൂ.
അതെ അതെ.
അല്ല പിന്നെ നമ്മക്കന്നെ മെനക്കടായി അല്ലേ?
അതെ ഉം.
വീട്ടില് എല്ലാരും ഉണ്ടോ?
ആഹ് വീട്ടിലൊക്കെ എല്ലാവാരും ഉണ്ട്.
ആ രാത്രി ഭക്ഷണം
രാത്രിയില് എല്ലാം റെഡി ആയിരിക്കുവാണ് പ്രത്യേകിച്ച് ഞങ്ങൾ രാത്രിയിൽ അങ്ങനെെയള്ളൂ ഉച്ചയ്ക്കകത്ത തന്നെ രാത്രിൽ
അതല്ല അല്ല ഞാൻ ചോദിച്ചത് വേറെ ഒന്നുംണ്ടല്ല രാത്രി രാത്രിയിലെ ഇനി പലഹാരം വല്ല കഴിക്കുന്നവരുണ്ണോ
അല്ല അങ്ങനൊന്നുമല്ല ചോറ് തന്നെ ചോറ് തന്നെ ചോറ് തന്നെ വെക്കും
അതാ ചോദിച്ചത് ചിലെ ആ ആ ചിലെടുത്ത് ആ ആ അതാ ചോദിച്ചത്
ആ ഇവിട അങ്ങനൊന്നുംല്ല പിന്നെ ചി ല്ല വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും രാത്രിയില്
ആഗ്രഹം തോന്നുമ്പോ വയ്
ചപ്പ ആ ചപ്പാത്തിയാക്കും
ഞാ എനിക്കിവിടെ ഷുഗറുകളൊക്കെ ഉള്ളത്തൂ കൊണ്ട് ഞാൻ ഇടക്ക് ചപ്പാത്തിയോ പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പിന്നെ ഉണ്ടാക്കാൻ മടിച്ച് പിന്നെ രാത്രി ചോറ് തന്നെ എടുത്ത് കഴിക്കും
മറ്റേ ഓ ഓട്സിന്റെ ഐറ്റംസ് കഴിക്കാമല്ലോ
ഞമ്മ അടുത്തുള്ളവരും പറഞ്ഞു അത് എനിക്ക ഇഷ്ടമല്ല
ഓട്സ് ഇഷ്ടമല്ല ആ ആ അല്ല ഓട്സ് വെച്ചിട്ട് പല ഐറ്റംസ് ഉണ്ടാക്കല്ലോ
ഞാൻഇതുവരെം അങ്ങനെയന്നും ചോയിച്ചില്ലേ അടുത്തുള്ള ഒരാളും പറഞ്ഞ
ആ
അത് വാങ്ങിച്ചു കഴിക്കാൻ പിന്നെ എന്ത
ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം ഇഡ്ഡലി ആക്കാം പുട്ടാക്കാം ഉപ്പ് മാവ്
നമ്മള് അരിയില ഉണ്ടകുമ്പോഴത്തെ ടേസ്റ്റ് കിട്ടില്ലെങ്കില്ല
അ ആ വരത്തില്ലായിരിക്കും അല്ല ഒരു വട്ടം ഉണ്ടാക്കിയ നോക്കിയെങ്കിലല്ലേ അറിയൻ പറ്റോ
ആ അല്ലെേ എൻറെ അപ്പച്ചി ഒരാളുണ്ട് അപ്പച്ചിക്ക് എന്ത്‌
ഒരട്ടം ട്രൈ ചെയ്ത് നോക്കണം
ആന്ന് അത് എല്ലാരും പറഞ്ഞു പക്ഷെ എനിക്ക് എന്തോ ഒരു അത് കാണുമ്പം തന്നെ എനിക്ക് ന്തവലൂ ആ
ഈ കൂരക്ക നല്ലതാട്ടോ
ആ എൻന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരാളും പറഞ്ഞു കുരു വാങ്ങിച്ചു കാച്ച ച്ചി ഇങ്ങനെ കുടിക്കാൻ പറഞ്ഞു
കുര് കാച്ചിയ മാത്രല്ല അത് വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കാം
ആ ആ ആ അതിനൊക്കെ മെനക്കെട്ട് നിക്കണ്ടേ സമയവും ഇല്ല
അത് നമ്മളല്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന
ആ ആ ഉണ്ടാക്കാം ഇല്ലേ ആ ആ അയ്ന് വീട്ടിൽ നിക്കുന്ന സമയത്താണെങ്കി നമ്മുക്ക് എന്തെങ്കിലും ചെയ്യാം ഇത് എട്ട് മണി ആകുമ്പോ നമ്മക്ക് ഇവിടുന്ന് ഇറങ്ങിയാലെ ഒമ്പത് മണിയാകുമ്പോഴെങ്കിലും അവിടെ എത്തുള്ളൂ കാരണം ഭയങ്കര ബ്ലോക്ക ഈ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ടേ
ആ
ആ ഭയങ്കര ബ്ലോക്കാ പിന്നെ കോളേജില് പിള്ളേരൊക്കെ വന്ന് നിന്ന് ത നമ്മള് ത തുറക്കാൻ താമസിച്ച അവര് കംപ്ലൈന്റ് പറ പറയും. അപ്പൊ അവര് നമ്മളെ വഴക്ക് പറയും.
ഉം ഉം
അതുകൊണ്ട് പിന്നെ രാവിലെ എണീറ്റ് ജോലിയ ചോറെല്ലാം ആക്കി വെച്ചിട്ടാണ് എട്ട് മണിയാകുമ്പം പോകും അല്ലെങ്കി എ ചില ഒന്നും ഉണ്ടാക്കാൻ താമസിക്കുന്ന ദിവസം ലേറ്റാകും. ഉം
ആ
അപ്പഴ് ഞാൻ അവിടെ ചെന്ന് പ പറയും ഉം. മേഡം ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ആയത് കൊണ്ടാണ് താമസിച്ചേ. പിള്ള അവരൊക്കെ വലിയ കാര്യമാണ് അതോണ്ടും ഒന്നും പറയുല്ല എന്നെ. മേഡവും ടീച്ചർമാരൊക്കെ ആ അവരും ആ ഇത് വഴിയാണ് പോകുന്നേ പറയും ചേച്ചി ഒന്നും പറയേണ്ട ഞങ്ങ ങ്ങളും ഇതിലെ വേണം പോകുന്നത് നമുക്ക് അറിയാം. എന്നാ അവര് വരുന്ന സമയം പതിനൊന്നുമണി പ ത്തര പത്തേ മുക്കാല് എന്ന് പറയും നമ്മൾ ഈ പിള്ളേരെ കപ്ലൈന്റ് ചെയ്യുന്നും പറയുന്നകൊണ്ടാണ് നമ്മൾ ഓടുന്നത് അപ്പൊ പറയും കൊഴ പ്പല്ലേച്ചി പിള്ളേര്ക്കും അറിയാലോ എന്ന് പറയും.
ആ ആആ
അ വേറെ പിള്ളേരെ മറ്റേ എന്തരു ഇന്റൺഷിപ്പന്നും പറഞ്ഞു കൊണ്ട് ഒര് ഇതുണ്ട ല്ലോ ആ അപ്പൊ അത് പൊറത്തന്നുള്ള പുള്ളേര് നേരം വെളുക്കും മുമ്പേ കയറി വന്ന് നിക്കും.
ആ
പക്ഷെ അവിടെക്കെ കറങ്ങാൻ നല്ല ഇതുണ്ട് അതോണ്ട് ഇവിടെ വരണം എന്നുള്ള രീതിയിൽ ഓടി നേരം വെളുക്കും മുമ്പേ വന്നു നി ക്കും ഓ അ അപ്പൊ പിന്നെ നമ്മുക്ക് ആ പിള്ളേര് പരാതി പറയുന്നു നമ്മളെ അവിടത്തെ പിള്ളേർ കുഴപ്പഇല്ല അവർക്കറിയാ. ഇതിലെ പോണ അവര് ഇതിലെ തന്നെ പോവേം വരേം ചെയ്യണത് അ ആന്റി അതൊന്നും വിഷയില്ല ഞങ്ങള് ഇതിലെ തന്നെ വരുന്നേ എന്നൊക്കെ പുള്ളേര് പറയും. ഓ ഓക്കെ ഓ ശെരി ശെരി.